ആഹ് കേക്കാമോ ആഹ് വിശേഷം പ്ര ത്യേകിച്ചൊന്നും ഇല്ല ആഹ് ഇങ്ങനെയൊക്കെ ങ്ങ് പോന്നു ഉം
പിന്നെ നീ എന്നായി കൃഷി ചെയ്യാൻ തുടങ്ങിയതൊക്കെ ക്കേ കറക്റ്റ് ആയിട്ട് കിട്ടിയായിരുന്നോ
ആഹ് അതിന് ഞാൻ ചേച്ചിയെ വിളിക്കണോന്ന് വിചാരിച്ചിരുന്നായാരുന്നേ എനിക്ക് കൊറേ എനിക്ക് കൊറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടാര്ന്ന്
ആഹ് എന്ത്വാടി
ഓ ഞാനാണെങ്കി വീട്ടിലിങ്ങനെ കൃഷി ചെയ്യുന്നതാ ഉദ്ദേശിക്കുന്നത് ഈയാഴ്ച്ച നമ്മക്ക് ആഹ് എന്നുവെച്ചാ നമ്മക്ക് ആഹ് ഇതന്നുവെച്ചാ ഈ ജൈവ ആഹ് ജൈവ കൃഷി ചെയ്യാനായിട്ട് ഞൻ ഉദ്ദേശി
ആ അടി ഹാ ഹ അതാ നല്ലതിപ്പം
ആഹ എന്ന് വെച്ചാ നമ്മക്ക് ശരീരത്തിന് ദോഷകരമല്ലാത്ത രീതിയിലുള്ള കൃഷികള് നമക്ക് വീട്ടി തന്നെ ചെയ്ത് നമുക്ക് അങ്ങനെയുള്ളതൊക്കെ നോക്കാം എന്ന് വെച്ചാ കുഞ്ഞുങ്ങളൊക്കെ ഒണ്ടായതു കൊണ്ട് ഈ പൊറത്തുന്നുള്ള ഭ പച്ചകറികളൊക്കെ മാറ്റിയിട്ടെ
ആഹ് ആഹ്
ആഹ് അപ്പം ആഹ് കുഞ്ഞുങ്ങക്കായാലും സ്കൂളിലൊക്കെ കൊടുത്തു വിടുന്നതിനും ആ ഒക്കെ നമുക്ക് ആ അത് ഉപയോഗിക്കാലോ പച്ചക്കറി
തൊടങ്ങിയേക്കുന്നത് ആ ഇപ്പൊ അത്യാവശ്യം നല്ല വെളയൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ അതിന്റേതായ രീതിയി തന്നെ എല്ലാം തൊടങ്ങിയത് ഉം ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട ഭക്ഷണ വിളകളിൽ ഒന്ന് പച്ചക്കറി തന്നെ ആണല്ലോ ഉ
ആഹ് അത് ന്ന് പറഞ്ഞാല് നമ്മളെ വീട്ടു വളപ്പിലോ, കൃഷിയിടങ്ങളിലോ, ഒക്കെ നമുക്ക് പച്ചക്കറി കൃഷി നടത്തുന്നത് ഒക്കെ നല്ലയല്ലിയോ?
ആഹ് അതാ ഒത്തിരി നിനക്ക് കൊറച്ച് സ്ഥലവുണ്ടോ ചെയ്യാനായിട്ട്?
ആഹ് കൊറച്ച് കൃഷി സ്ഥലം ഉണ്ട് അന്നേരം ആ അവിടെ ചെയ്യാനായിരുന്നു അപ്പൊ കൊച്ചും കുഞ്ഞുങ്ങളും ഒക്കെ വീട്ടിലുണ്ടായത് കൊണ്ട് കുഞ്ഞുങ്ങക്ക് ഒക്കെ നല്ല ഇച്ചിരി കീടനാശിനിയില്ലാത്ത രീതിയിലുള്ള പച്ചക്കറി നമുക്ക് ചെയ്ത് എന്തെങ്കിലും വെച്ച് ഫുഡ് ഫുഡായിട്ട് കൊടുക്കാനാ
ആഹ് അതാ ടീ നമ്മളെന്തായാലും വീട്ടിലിരിക്ക അന്നേരം ഇപ്പൊ നീ എന്തൊക്കെ ചെയ്യാനായിട്ട് നോക്കുന്നേ?
ആ അവിര് കോളിഫ്ലവർ കൊച്ചുങ്ങക്ക് ഭയങ്കര ഇഷ്ടവാട്ടോ അപ്പൊ ഞാൻ വിചാ ര്ച്ച് പൊറത്തിന്ന് ഈ കോളി്ഫ്ലാവർ വാങ്ങുമ്പോ എല്ലാ രും പറയുന്നേക്കാം അതിനകത്ത് ഇങ്ങനെ ഒത്തിരി കീടനാശിനിയൊക്കെ അടിക്കും നമുക്ക് ഭയങ്കര വേഷമാന്നുള്ള പക്ഷെ നമുക്കത് വീട്ടിലെ വളർത്താനാ ഞാൻ ഉദ്ദേശിക്കുന്നത് അതാകുമ്പോ പേടിക്കണ്ടല്ലോ
ആഹ് അത് ശരിയാടി കു കുഞ്ഞുങ്ങക്ക് ഇപ്പം കോളി ഫ്ലവവർ കറി വെക്കുന്നതായാലും ഉം പിന്നെ വറക്കുന്നതായാലും എല്ലാം ഭയങ്കരയിശ്ടവാ ആഹ് അതെ ആ വിശ്വസിച്ച വാങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ ഒണ്ടാക്കിയ ഇച്ചിരി വലി പ്പം കൊറഞ്ഞാലും കൊഴപ്പയില്ല
ആഹ് അതാ നല്ല ഗുണമേന്മയുള്ള വിത്ത് ഇത് തന്നെ വിത്തുകള് വെച്ച് തന്നെ നമുക്ക് അത് എത് വളർത്തിയെടുക്കാം കോളി ഫ്ലവ
ആഹ് അതൊരു നല്ല കാര്യവാടി അത് അനുസരിച്ചുള്ള ഏഹ് എം മ് കൃഷി മണ്ണ് തയ്യാറാക്കി ആമ് വിത്ത് തെരഞ്ഞെടുക്കെയേം ഒക്കെ ചെയ്താ മതി ആഹ് ആ നന്നായിട്ട് എളക്കി വെള്ളം ചേർത്ത് നന്നായിട്ട് എളക്കി കൊടുക്കണം ആഹ് അപ്പൊ നന്നാ ആഹ് വിത്തും അതുപോലെ വിത്ത് തിരഞ്ഞെടുക്കുമ്പഴും നന്ന നല്ലതായിട്ട് ശ്രദ്ധിക്കണം നല്ല ഗുണം മേന്മയുള്ളത് തന്നെ വേണോ വെടി ഇന്ന നമ്മള് ചെറിയ പൈസാക്ക് വേണ്ടി ആ് കൊഴപ്പയില്ലാത്ത വിത്താന്നൊന്നും പറഞ്ഞിട്ട് ഏം
ഒര്
നല്ല വിത്ത് തന്നെ തെരഞ്ഞെടുക്കണം
ആഹ് ആഹ് ആ അത്പോലെ തന്നെ നമക്ക് ഈ വിത്ത് നടന്ന തന്നെ ശരിയായ
ആഹ്
ആ ശെരിയായിട്ട് വിട്ട് വിത്ത് നടുമ്പം അത് മണ്ണെല്ലാം കിളച്ച് കഴിയുമ്പോഴേ നടാൻ തുടങ്ങുമ്പോൾ ശരിയായ അകലം പാലിച്ച് അട്ത്തട്ത്ത് ആവര്ത് ഇച്ചിരി നല്ല അകലം പാലിച്ച് തന്നെ വിത്ത് നട്ട് വെള്ളം വെള്ളം ഒഴിച്ചുടങ്ങണം അത് അത് കയ്ഞ്ഞിട്ട് പിന്നെ വളം ചേർക്കാൻ തൊടങ്ങണം. ജൈവവളം ആണല്ലോ ഉപയോഗിക്കുന്ന മറ്റൊന്നും ഒന്നും ഈ ഇടാൻ താല്പര്യപ്പെടുന്നില്ലല്ലോ? ആ പിന്നെ കീടനിയന്ത്രണം ശ്രദ്ധിക്കണോടി. ആഹ്. കീട കട എക്കുമ്പന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ തന്നെ പാഴയതിനു ശേഷം ആ നന്നായിട്ട് വില വിളവാവുന്നത് അതറിയാൻ പറ്റുവല്ലോ. നരാതൻസരിച്ച് വേണം വിളവെടുക്കാന്. എന്നാലല്ല ആരോഗ്യകരമായ ഭക്ഷണം നമ്മള് ശീലിക്കാനുള്ളരു തുടക്കം ആവട്ടെ ഈ പച്ചക്കറി കൃഷിയിലൂടെ. ആ പിന്നെ ഉം. അത് കയ്ഞ്ഞിട്ട്പ്പം കോളിഫ്ലവറ ല്ലാതെ പിന്നെ നിന്നെക്കെന്തോ ഉപയോഗോണ്ട്.
ഏ പിന്നെന്ന് പറഞ്ഞ തക്കാളി തക്കാളി നല്ലല്ലേ തക്കാളി കറി തക്കാളി നല്ലതല്ലേ തക്കാളി കറി തക്കാളി കറിയൊക്കെ കുഞ്ഞുങ്ങക്കെപ്പോയും ഇഷ്ടമാ.
ആ അതും നല്ലതാടി വലിയ കീട കീടബാധയൊന്നും ഉണ്ടാവത്തില്ല. തക്കാളീല്.
ആഹ് ആഹ് ആ.
ആ നന്നായ്ട്ട് പരിചരി ക്കണോടി തക്കാളി ആവുമ്പോ ഇച്ചിരി നീളത്തിലൊക്കെ പോയ് കയ്ഞ്ഞാൽ നമ്മള് ഏ കമ്പുകുത്തി വെക്കുകയും അത് ഒടിഞ്ഞു വീഴാതിരിക്കാനൊക്കെ ശ്രമിക്കണം.
ആ ആ പിന്നെ കാലാവസ്ഥ
ആ കാലാവസ്ഥ അനുകൂലമാവണം പിന്നെ മണ്ണ് വെള്ളം കെട്ടി നിൽക്കാതെ ജൈവവള സംബധമായ മണല് കലർന്ന മണ്ണുണ്ടല്ലോ അതായതിച്ചിരി കൂടെ നല്ലത്. വേറെ ആഴത്തിൽ എറങ്ങാൻ വേണ്ടി ആ പിന്നെ ഇതിൻ്റെ ഇതായ്ട്ട് പറയുന്ന മണ്ണിന്റെ പി എച്ച് ഏകദേശം ആറ്, ഏഴ്, അഞ്ചൊക്കെ, ആയാൽ അനുയോ പൂജ്യന്നൊക്യോം.
അത് പിന്നെ നമ്മൾ അത് കൊണ്ടോയി ആ മണ്ണിന്റെ ഘടനയൊന്ന് പരിശോധിക്കുന്നത് നല്ലതാ. പൊതുവേ എന്ത് കൃഷി എറക്കാൻ തൊടങ്ങിയാലുവേ നമ്മുടെ ആ മണ്ണ അത്രത്തോളം പ്രയോജനം ഉപയോഗപ്രദമാണോ കൃഷിയ്യാ എന്നൊ ന്നൊന്ന് നോക്കുന്നതും നല്ലതാ. പിന്നെ വിത്ത് തെരഞ്ഞെട്ക്ക്ന്നതിനെ കുറിച്ച് മുമ്പേ തന്നെ പറഞ്ഞായിരുന്നല്ലോ. നല്ല വിത്ത് ഗുണന്മേന്മയുള്ള രോഗപ്രതിരോധ ശേഷിയുള്ള വിത്ത് തന്നെ തെരഞ്ഞെട്ക്കണം.
ആഹ് ആഹ് ഹാ പിന്നെ വളപ്രയംന്ന് പറഞ്ഞാ ജൈവ ജൈവവളം അ ചാണകം നല്ലതാലേ. ചാണകവളോ
ആഹ ചാണകവും അങ്ങനെ നമ്മുടെ കമ്പോസ്റ്റ് വളവും അങ്ങനെയിട്ട് ഉള്ളതും പിന്നെ നമ്മടെ വീട്ടിൽത്തന്നെ തയ്യാറ കമ്പോസ്റ്റ് വളവും എല്ലാം അതിന്ള്ള കീടനാശിനിയെല്ലാം വളവും എല്ലാം എല്ല തയ തിഞ്ഞെടുക്കുന്നത് നല്ലതാ പിന്നെ നട്ട് വളർത്തുമ്പം ആദ്യം നഴ്സറിയിൽ നിന്ന് വിത്ത് പാകിയത് ഇരുപത് മുപ്പത് ദിവസം പ്രായമുള്ളൊക്കെ തൈകളും കിട്ടും ആഹ അത് വയലിലേക്ക് നേരിട്ട് നടുകയോ അല്ലെ ഗ്രോ ബാഗില് ആക്കുന്നെങ്കിൽ അങ്ങനെ ഗ്രോബാഗിലാക്കി മാറ്റിം നടാം ആഹ ജൈവവളം പിന്നെ കൂടുതലും ചാ ചാണക വെള്ളവും കമ്പോസ്റ്റും
ഉം ഉം പിന്നെ മണ്ണ് നനവോടെ തന്നെ സൂക്ഷിക്കണം എപ്പോഴും ലേ
ആഹ ആണ് ആണ് മഴ എപ്പോഴും ഒരു മഴ വെള്ളം കെട്ടി നിൽക്കരുത് പക്ഷെ ആ മണ്ണിനകത്ത് നനവ് എപ്പോഴും ഉണ്ടാവണം എപ്പോഴും ഒരു മഴ മഴ വെള്ളം ഒഴിച്ച പോലെ നമുക്ക് തോന്നണം പക്ഷെ കെട്ടിയതിന്റെ ചെ- വിട്ടി നിക്കരുത് രോഗങ്ങളും കീടങ്ങളും ഒ
ആഹ ആഹ ആഹ ആഹാ പിന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ വിളവെടുപ്പഴന്ന് പറഞ്ഞാൽ പൂ പിടിക്കണം അല്ലേ പൂ പിടിച്ചതിന് ശേഷം ഒരു അറുപത് തൊണ്ണൂറ് ദിവ അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അവര് എത്ര ദിവസം അറുപത് ദിവസം
ആഹ അറുപത് മുതല് തൊണ്ണൂറ് ദിവസത്തിനുള്ളില് തക്കാളി പഴുത്തു വിളവെടുക്കും ഉ പിന്നെ ഈ തൊണ്ണൂറ്ന്നൊക്കെ പറഞ്ഞാല് ചിലപ്പോ അത്രയൊന്നും പോകത്തില്ലടി അതിന് മുമ്പ് തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റും
ആഹ ഏത് മാസൊക്കെ ഇത് എങ്ങനെ
ആഹ അതുണ്ടടി കേരളത്തിന്റെ കാലാവസ്ഥയിൽ സാധാരണ സെപ്റ്റംബറ് ഒക്ടോബറ് പിന്നെ ജനുവരി ഫെബ്രുവരി ആഹ ഈ കാലയളവിലാ തക്കാ- തക്കാളി കൃഷിക്ക് കൂടുതൽ അനുയോജ്യം നല്ല വിളവ് കിട്ടാൻ
മ് മ് മ് മ് വയലി നടുവാ ഗ്രോബാഗ് വയലിലാകുമ്പോ നമുക്ക് നമ്മുടേ തന്നെ ഒരു അന്തരീക്ഷ ലൊക്കെ വളർത്തി ഗ്രോബോഗേലോ വയലുണ്ടല്ലോ അപ്പ ആ വയലി തന്നെ നമുക്ക് വയൽ അങ്ങനെ വെറുതെ ഇട്ടേക്കണ്ടല്ലോ ഈ സ്ഥലമില്ലെങ്കിൽ അൽ ലെ നമ്മള് ഈ ഗ്രോബാഗ് ഒക്കെ വെച്ച് ആഹ കൃഷി ചെയ്യുന്നത് ഇല്ലയോ സ്ഥല കുറവിന്റെ ഇതിലാണോ ഗ്രോബാഗ്
ആഹാ ഹാ പിന്നെ വീട്ടുമുറ്റത്തൊക്കെ പെട്ടെന്ന് വിളവെടുക്കാനുള്ള രീതിയിലൊക്കെ ഗ്രോ ബാഗ് വെക്കും മണ്ണിൻ്റെ ഫലഭൂയിഷ്ടതി കുറവാണെങ്കിലേ വീട്ടുമുറ്റത്തൊക്കെ പിന്നെ ഈ തക്കാളി വെക്കുന്നതിന്റെ കൂടെ നിനക്ക് വെണ്ടയും വെക്കാടി
ആഹ ആഹ വെണ്ടയും നല്ല വെണ്ട മെഴുക്കുപുരട്ടി ഒക്കെ വെക്കാൻ നല്ലേല്ലേ
കൊച്ചങ്ങക്ക് ഇഷ്ടവാ വെണ്ടക്ക അധികം നമുക്ക് പരിചരണം ഒന്നും കുറവാണെങ്കിൽ കൂടി നമുക്ക് നല്ല വിളവ് കിട്ടുന്ന ഒരു ഐറ്റാ വെണ്ട
ആഹ് അതിനും വെള്ളം കെട്ടി നിക്കും
ആഹ് ഇല്ലല്ല വെണ്ടേതിനൊന്നും വെള്ളം കെട്ടി നിക്കയേ ചെയ്യരുത് ഉം വേഗത്തിൽ വളരുന്ന ഒരു പച്ചക്കറിയാ വിളയും പെട്ടെന്ന് കിട്ടുകയും ചെയ്യും വീട്ടുതോട്ടത്തിലും കൃഷി യിടങ്ങളിലും എല്ലാം എളുപ്പത്തിൽ വളർത്താനും കഴിയും
ഉം അത് ഈ ചെടികള് തമ്മി നമുക്ക് അങ്ങനെ അകലോ എത്രാന്നൊക്കെ ഉണ്ടോ അതോ അടുത്തടുത്ത് നടാമോ
ഇട്ട് മണ്ണിൽ നടാം സാധാരണയായിട്ട് രണ്ട് മൂന്ന് സെന്റിമീറ്റർ ആഴത്തില് വിത്തിടും ചെടികൾ തമ്മിൽ ഏകദേശം ഒരു നാപ്പത്തഞ്ച് അറുപത് സെന്റിമീറ്റർ ഒക്കെ അകലം നൽകുന്നത് നല്ലതാ അതിന്റെ മളപ്രയോഗം പിന്നെ നട്ന്നതിന് മുമ്പ് ചാണക വെള്ളോ അല്ലെങ്കില് കമ്പോസ്റ്റോ ഒക്കെ ചേർക്കാ തുടർന്ന് ആവശ്യാനുസരണം ജൈവവളമോ
ഉം ഉം ആഹ് പിന്നെ മണ്ണല് ഇച്ചിരി വെള്ളത്തിന്റെ ഒര് ഈർപ്പൊക്കെ
ആഹ് കെ ആ കെട്ടി നിക്കര്ത് കെട്ടി ആഹ് ഈർപ്പം കാണണം എപ്പഴും അതീ തക്കാളിടെ കൂട്ട് തന്നെ ഒര് ഈർപ്പ എപ്പഴും നിലനിൽക്കണം ഒണങ്ങി കിടക്കര്ത്
പിന്നെ ഈ എലകളൊക്കെ ക്കെ പുഴു കീടരോ ഈ പുഴുകൊളക്കെ തി തിന്ന
ആഹ് ഇതിന് ഇതിനകത്തും കൊണ്ടടി എലതിന്നുന്ന പുഴുക്കളും ഇല്ല മുന്നിം ഇലമഞ്ഞ രോഗവും തുടങ്ങിയവയൊക്കെ വരാം പിന്നെ
അങ്ങനെ എന്തോ ഒര് സംഭവം നമ്മള് ജീവി ഉപയോക്ക്യയോ
ഇല വേപ്പെണ്ണലായിനീന്ന് പറയ്ന്നേ ആഹ് ജൈവ രീതികളൊക്കെ ഉപയോഗിക്ക്യ ഇതൊരു രണ്ട് മാസ ഇടിം നാപ ത്തഞ്ച് അറവത് ആ രണ്ട് മാസത്തിനുള്ളില് വെളവെട്ക്കാം പഴങ്ങൾ പറിച്ച് തുടങ്ങാം
ഉം ഉം ഉം പിന്നെ വേറെ പിന്നെ ഇത്രയുംമാതിര തൽക്കാലം നമ്മളെ വീട്ടില് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ട്ടപ്പെട്ട ആഹാരങ്ങള് ഇത വെണ്ട വേണ്ടക്ക പച്ചക്കറില് ഇതക്കെ അവര് കഴിക്കത്തോള്ളൂ
ആഹ് ആഹ് ആദ്യം ഇതൊന്ന് നട്ട് നോക്ക് നമുക്ക് പറ്റോ ഇല്ലോ എല്ലാ കൂടെ വാരി വലിച്ച്
ആഹ് ആഹ് ഉം
ആ ശെരിയടി ശെരി ശെരി ആ ആ
ഞാൻ സംസാരിക്കണം